ആ ഡാ ഭക്ഷണം കഴിച്ചോ
ആഹ് കഴിച്ചു
കഴിച്ച ആഹ് എന്താ കഴിക്കാന്
കഴിക്കാ കഴിക്കാനൊന്ന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കി തന്നില്ല സാധാ നമ്മളെആ ഇതല്ലകറി ആഹ് അതന്നെ മീനൊന്നും ഇല്ലേ മീനൊക്കെ ഇപ്പ നല്ല വിലാണ്
ആഹ് അയില പേര്ന്ന മീനല്ലേ
അഹ് അതില് ഇതില് വരാറുണ്ട് പക്ഷെ
വരുന്നുണ്ട്
ക്കെ അല്ല ഞങ്ങള് നമ്മളുണ്ടാവലോ ഈ ഓഫറിന് കിട്ടലോ
ഉം ആഹ് ഒക്കെ ടൗൺ ആഹ് അതെ ആടുന്നങ്ങനിയാ
ആ ടൗണിലേക്കാളും കൊറച്ച് റൈറ്റ് കൂടുല്ലോ
ആഹ് അതെ ഹലോ ആഹ് കഴിച്ചു ആഹ് കഴിച്ചു ഏ കുട്ട്യായൊക്കെ ഇപ്പൊ സ്കൂള് പോയിന്
അതെ ആഹ് ആഹ് അല്ല ഇപ്പ ഇവിടെ ചെറിയ ആള് ഇപ്പൊ എണീറ്റിട്ടുണ്ട് ഇതുവരെ ഒറങ്ങായിരുന്നു ഇപ്പൊ ഭയങ്കര
രാത്രി ഒറങ്ങിനില്ല അല്ല രാവിലെ രാത്രി ഒറങ്ങിട്ട് ഇപ്പൊ എണിച്ചതാ
അല്ലല്ല ഒറങ്ങായിരുന്നു രാവിലെ കുളി കഴിഞ്ഞിട്ടൊരു ഒറക്കണ്ട്
ഉം അങ്ങനെയാ
ഉറങ്ങിട്ടിതാ ഇപ്പൊ എണീക്കും ചെയ്തിട്ടുണ്ടായിരുന്നു
ചെറിയ കുട്ടിയാ
ആഹ് ഒന്നര വയസ് വലിയ മോള് എൽ കെ ജി പഠിക്കാണ്
ആഹ് അതെയ
ഉം ഉം എൻ
പിന്നെ എന്ത്യേ വീട്ടാരൊക്കെണ്ട് ഇല്ലാ ഇല്ല പോകുന്നൊന്നില്ല ഓൺലൈനിൽ എന്തെല്ലോ ചെയ്യുന്നു അത്രേള്ളു
അതെ അല്ല ഏ എന്താ ഏത് വരെ പഠിച്ചിട്ടുണ്ട്
ഉം ഉം മം നല്ലവോണം പഠിച്ചിട്ടില്ല പത്തോള്ളോം മാത്രം പത്ത് പരെ പഠിച്ച്
അപ്പോയെക്കും മാരേജ് കഴിഞ്ഞിണ്ടാവല്ലേ
ആഹ് അതെ എൻ
അത്രേ ഞാന് ഡിഗ്രി കഴിഞ്ഞതാ
ഡിഗ്രി കഴിഞ്ഞതാ വർക്ക് ചെയ്യുന്നുണ്ടോ
ഇപ്പൊ ഒന്നും ചെയ്യണില്ല ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുട്ടികളൊക്കെ ആയതുകൊണ്ടേ ഒന്നും ചെയ്യുന്നില്ല ഉം
ആഹ്
അല്ലാഎന്താ ഹസ്ബന്റ് കു കുട്ട്യാള് ചെറുതല്ലേ പിന്നെ ഈ ചെറിയ മോള് ഒന്നും കൂടി ഏകദേശം ഒന്ന് റെഡി ആയിട്ട് ഇറങ്ങാന്ന് കരുതിയിട്ടാ.
ആഹ് അതെ ഇതന്നെ ഒറ്റക്ക ആഹ് പറ.
വീട്ടിലുള്ളതാണോ
ആഹ് ഹസ്ബൻഡ് ഇപ്പൊ വന്നിട്ടുള്ളത് ഗൾഫിൽണ്ടായ
അതെ
ആഹ് അതെ ആരുല്ല വീട്ടിലാരൊക്കെണ്ട്
ഇവിടെ രണ്ട് എളച്ചന്മാര് പിന്നെ രണ്ട് അളച്ചന്മാര് മൂത്ത അളച്ചനെ കല്യാണം കഴിച്ചു ഒരു കുട്ടിയുണ്ട് മറ്റേ ഇളയച്ഛൻ കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ അമ്മ അച്ഛല്ല മൂത്ത ആളാ ഞങ്ങള് വേറാരുല്ല.
അതെയാ
ആഹ് ആഹ് ഇല്ല ഇല്ല ഉം അവിടാരൊക്കെണ്ട് വീട്ടില് പോയിട്ടുണ്ടോ വെച്ചാ ഞാന് അധികം വീട്ടിലെന്നെ
വീട്ടിലെന്നെയാ അധികം അടുത്തന്നെയ
ആഹ് അധിക വിട്ടില് വീട് അടുത്തെന്നെയാണ് ഇവിടെ ഇവിടെ ഒരു പത്ത് മിനിറ്റ് പോവാനുള്ളൂ പത്തിരുപത് മിനിറ്റ് കൊണ്ട് പോയി വരാം. കുട്ടി ചെറുതായപ്പഴേ രണ്ടുപേരും ചെറിയ പ്രായല്ലേ അപ്പൊ അതിനെക്കൊണ്ട് നമുക്ക് ഇവിടെ വ ആഹ നമ്മള ഹസ്ബൻന്റെ വീട്ടില് വന്ന്കണ്ട് നമ്മക്ക് അപ്പയീ നമ്മളെ വീട്ടിൽ വളർന്ന ല്ലല്ലോ
ആഹ് ഇല്ല ഇപ്പ എവിടെണ്ട് ഹസ് എന്റെ വീട്ടിലല്
അപ്പൊ അതിനെക്കൊണ്ട് ഞാന് കൊറച്ച് ഇപ്പ ഇവിട ഹുസ്ബൻഡ്ന്റ വീട്ടിലായി. പ്പ കുട്ടി സ്കൂള് ചേർത്തിയോണ്ട് ഇങ്ങുമ്പോ തന്നെ ചെറ സെസറിയൻ അയിനാ പക്ഷ ട്ടി വേണം നായൊണ്ട് കൊണ്ട് ഇപ്പ ഞാന ഇവിടെ വീട്ടിൽന്നായിരുന്നു അധികം ഇവിടെ നിക്കലില്ല എന്നല്ല അധികം ഞാൻ അവിടെ തന്നെ ആണ് നിക്കാറ് പിന്നെ ഇവിടക്ക് വരും. പിന്നെ ഇപ്പ കുട്ടി സ്കൂളി ചേർത്തിയപ്പോ പിന്നെ തീരെന്ന് നിർത്തൊക്കെ പോയി.
പോകാൻ പറ്റെല സ്കൂള് ഉണ്ടത് ലീവ് ആക്കാൻ അടുത്ത് അങ്ങനെ വണ്ടില്ലല്ലേ പോന്നേ.
ആഹ് സ്കൂൾ ബസിലാണ് പോണത്.
അതെയൊ. ടൂർ ഒന്ന് പോയിട്ടേ ടൂ
സ്പെഷ്യലായിട്ട് അങ്ങനെ പോവാറൊന്നുല്ല ഞങ്ങള് എന്തെങ്കിലൊക്കെ എവിടെ ക്കെങ്കിലൊക്കെ ആഹ നിങ്ങള് പോവാറ ഹസ്ബന്ഡന്റെ നാട്ടിൽ വന്ന പോവുണ്ടാവ അല്ലേ
ആഹ പോവലുണ്ട് അങ്ങനെ ഇവിടെ തന്നെ ബീച്ചിക്ക് മറ്റേ പാർക്കിലൊക്ക് അങ്ങനെല്ലാം പോകും.
അതെ ഞങ്ങള് വിടെ അങ്ങനെ. എപ്പഴെങ്കിലുംക്കെ ഒന്ന് പോകും.
ങ്ങെള് പോലില്ല എപ്പോങ്കും ഇങ്ങനെ പോവും അങ്ങനെ. എന്താച്ചാൽ അധികം പോവലില്ല.
ആഹ് പിന്നെ നമുക്ക് പോണം എന്ന്‌ണ്ടേ കുട്ടികളേം കൊണ്ട് പോവാൻ കയ്യിൽ എന്തായാലും നല്ലൊരു എമൗണ്ട് വേണം. ന്ന്‌ട്ടേ പോയിട്ട് കാര്യള്ളൂ നമ്മള ഒറ്റയ്ക്ക് പോണ പോലെയല്ലല്ലോ മക്കളെയും കൊണ്ട് പോകുമ്പോ.
കണ്ടതെല്ല വാണ്ടവേര വാങ്ങിച്ചു കൊടുക്കണ്ടി വരും. അടത് മൈണ്ടാ നല്ല മൈണ്ടായി എല്ല
ഇവിടെ ഇന്ന് പുലർച്ചക്ക് നല്ല മഴായിരുന്നു പിന്നെ ഇ ഇപ്പം ഒരു ഉച്ച ഒരു പന്ത്രണ്ട് മണിയായപ്പോ നല്ല വെയിലായിരുന്നു ആഹ വെയില് പെ പെട്ടെന്ന് തുണികളൊക്കെ പുറത്തെയിരുന്നു വെയില് നല്ലരു മഴ പെയ്തു
ആഹ അത് തന്നെ നല്ല മഴ പെയ്തി ഇപ്പൊ നല്ല വെയില് വന്നിട്ടുണ്ട് ഇത്തരം ന സ്കൂളില് പോകുന്ന സമയത്ത് നല്ല മഴയാ അല്ലേ അടെണ്ടായ അത്ണ്ടായി
പിന്നെ അതൊല്ല ഇപ്പഴത്തെ കാലാവസ്ഥ നോക്ക നമ്മള് പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കില് ഏഹ് മഴ അതായത് ജൂ ജൂൺ ജൂലൈ മഴ ടൈം ആണ് പക്ഷെ
ആഹ അതെ ഇത്രെയും മ ഇത് മഴ ബെയിലും മയ എല്ലാം അധികം ബെയില് അല്ല
ആഹ്
അങ്ങനെ
ഉം അല്ലാം ആഹ് കേൾക്ക കേൾക്കുന്നുണ്ട് ഇവിടെ ഒരാളെ ഇവടെഒരാളെ ഇടക് ക്ക്‌ ഒരു കുറുമ്പ് കാണിക്കുന്നുണ്ട്
ആഹ് അതെയാ ഭക്ഷണം ഒക്കെ കഴിച്ചല്ലേ
ആഹ് കഴിച്ചിരിക്കാണ് അയ്യോ
ഫ്രണ്ട്സ് ഒന്നു വിളിക്കാറില്ലേ
ആഹ വിളിക്കാറുണ്ട്
വിളിക്കണ്ടാ ആ എടാ അടുത്ത തന്നെയാ മം സ്കൂൾ പഠിച്ചത്
ആ ആഹ് ഇവിടെ അടുത്തൻ പഠിച്ചക്കെ ഞാൻ പഠിച്ചതൊക്കെ ഇവിടെ അടുത്തന്നെ
ആഹ് അതെയ
ഞങ്ങളെ വീടിന്റെടുത്ത് അധികം ദൂരൊന്നു ഇല്ല
സ്കൂൾ അടുത്ത് തന്നിയാ ആഹ് അതി അവിടെ എത്രയാ ക്ലാസ് വരെയുള്ള് പ്ലസ്ടുവാ
ഇവിടെ ഞാൻ പഠിച്ചത് പ്ലസ് ടു വരെ പഠിച്ചിട്ടുണ്ട് എട്ട് ഞാനിങ്ങനെ മാറി മാറിയ പഠിച്ചിട്ടുണ്ടായിരുന്നത് നാലില് ഏഹ് നാല് വരെ വേറെ സ്കൂളില് നാല് കഴിഞ്ഞിട്ട് പിന്നെ ഏഴ് വരെ വേറെ സ്കൂളെ എഴ് കഴിഞ്ഞിട്ട് പിന്നെ ആഹ് പ പ്ലസ് ടു വരെ ഒരു സ്കൂളില് അങ്ങനെയിരുന്നു
ആഹ് അതെയ ആ വേറെ വേറെ സ്കൂളില് ആഹ്
ആഹ് ഇനിയിപ്പ മോളെ അതുപോലെ തന്നെ ആരിക്കും കാരണ എന്താ ച്ചാല് ഇവിടെ ക്കെ നമുക്ക് ഒന്നിച്ചായിട്ടൊരു സ്കൂൾ ഇല്ല
ആഹ് അത്ട അങ്ങനെ ഒന്ന് ഒന്ന് മുതൽ അഞ്ചോളോ അങ്ങനെല്ലേ
ആഹ് പക്ഷെ സത്യം പറഞ്ഞാ അങ്ങനെ ആകുമ്പോ എന്തോരു ബുദ്ധിമുട്ട് അതേയ് കുട്ടി കുട്ടിള് ഇങ്ങനെ മാറി മാറി മാറ്റും മാറ്റി ആഹ ആഹ് പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് കുട്ടികൾ ആര് നടന്നു പോണ കാലല്ല എല്ലാരും വണ്ടിലാണ്
ഉണ്ടല്ല ഞട വണ്ടില്ലല്ലോ പോന്നാ വണ്ടിയിൽ അല്ലെ പോകുന്നെ
ആഹ് അവിടെ വണ്ടീല്ലാന്നെ
ആഹ് സ്കൂൾ ബസില സ്കൂൾ ബസ്സിലാണോ പോന്നേ
ആഹ് സ്കൂൾ ബസ്സിലന്നെ പിന്നെ അല്ല അവിടെ സ്കൂൾ ബസ്സിലല്ലേ പോവാറ്
അതെ സ്കൂൾ ബസ്സിൽ തന്നെ രാവിലെ പോന്നു ഒമ്പത് മണിക്ക് എന്നിട്ട് നാലര മണിയ
ആ ഇവിടെ അങ്ങനെ തന്നെ ഒമ്പതേക്കാാല ആകുമ്പോ വണ്ടി വരുട്ടോ പിന്നെ നാലേ മുക്കാല് നാലര നാാലര നാലേ മുക്കാല ആവുമ്പോ എത്തും
അതെയ ആക്കല്ല ആ എൽ കെ ജി യു കെ ജിയ ഡന്നി തരാ അതെ കൊള്ള തന്നെയാന്തല്ലേ
ആ ആഹ് അല്ല ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത് ജോലി
ഹസ്ബൻഡ് നാട്ടിൽ വന്നിട്ടുണ്ട് ദുബൈൽുണ്ടായി
അതെ അല്ല എന്താ ഹസ്ബന്ഡന് ജോലി എന്താ ദുബായില
ദുബൈൽ ഓഫീസില് മറ്റേ ട്രാവൽസ് അങ്ങനത്തെ
ആ ആഹ ഹസ്ബൻഡ് നല്ലാം പഠിച്ചാളാ അല്ലേ
ഓ കൊറേ ഫസ്റ്റ് പോയതൊണ്ട് നല്ല നല്ല പഠിച്ചിട്ടാ ഒരു ഭാഗ്യം കൊണ്ടും നല്ല പണി കിട്ടിയ നല്ല പഠിച്ചിറ്റാ പത്ത് വരെ പോയിറ്റാ അങ്ങനെ എന്തോയിട്ട ഉ മാത്ര എല്ലാം അറിയാം എല്ലാ ഭാഷയുംറിയ എല്ലാം അറിയും
നമ്മള് ഈ പഠിപ്പില് നോക്കിരു കാര്യല്ലട്ടാ എന്താ വച്ചാല് എല്ലാവാരും ഇപ്പ എത്ര പരെ ഇപ്പ എന്റെ അച്ഛനൊക്കെ എട്ട് പേേ പോയിട്ടുള്ളൂ പക്ഷെ എന്റെ അച്ഛനൊക്കെ നല്ല
എല്ലാം അറിയാം അത് തന്നെ
എല്ലാ കാര്യങ്ങളും വെക്തായിട്ട് അറിയാം നമ്മൾ എന്ത് ചോദ എാലും ഒരു കണക്കൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു പ്ലസ് ചെയ്യാനൊക്കെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ട്
ആഹ് എന്റെ ഉപ്പ ക്ക അങ്ങനെ പെട്ടെന്ന് കൂട്ടിത്തരും നമ്മുക്ക അവിടെ പഠിച്ചിട്ട് കാര്യ ഇല്ല
ആഹ് ശരിക്കും പറഞ്ഞ ണ്ടെങ്കിൽ അതന്നത് ഓരോരു മെമ്മറി നോക്ക്
ആഹ് അതന്നെ ഒരു പഠിച്ചിട്ടാ നല്ല എല്ലാം അറിയുന്നു
എന്റെ അച്ഛനൊക്കെ ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് റിയാം പക്ഷെ എനിക്ക് നേരം കുറച്ച് ഞാൻ പഠിച്ച ആളാണ്
ആഹ് ആഹ്
നമുക്ക് എന്ത് കാര്യ ആളോട് സംസാരിക്കാനായാലും എന്തായാലും നന്നായിട്ട് കൈകാര്യം ചെയ്യാന് അച്ഛന് കഴിയും
അതു തന്നെ അത് ആണുങ്ങൾക്ക് ആണുങ്ങൾക്ക അത് ഇ പ്രത്യേക ഒരു കൈ പിന്നെ ദൂരെ എല്ലാം പോകുന്നില്ല എല്ലാം കണ്ടിട്ട് പഠിക്കുന്നു അല്ലെ
മനസല്ലന്ന് പെട്ടെന്ന് എല്ലാ ജോലിയും ഇത കിട്ടുന്നുണ്ട് ഫ്രണ്ടല്ലോ ഫ്രസല്ല ബിൽക്ക ഇല്ലേ
വിളിക്കാറുണ്ട് എല്ലാരും വിളിക്കാറുണ്ട്
വാർസ
ഇന്നൊന്ന ഞാനിപ്പ അങ്ങോട്ട് വിളിക്ക കേട്ടോ
ആഹ് ഓക്കെ